ഹലോ?
ആഹ് ഹലോ
ഹലോ
പറഞ്ഞോളൂ
ആഹ് ആഹ് ഈ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നേന്ന് വെച്ചാ ഈ കല്യാണത്തിനെ പറ്റിയാണ് താങ്കൾ കല്യാണത്തിന് പോവുമ്പോ ഒള്ള അഭിപ്രായത്തെ പറ്റി ഒന്ന് പറയാവോ
ആഹ് ഓക്കെ ആഹ് ഞങ്ങളൊരു ദെവസം ഒരു കല്യാണത്തിന് പോയി അവ്ടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അടിപൊളി ആയിരുന്നു എനി ക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു പപ്പടം ഉണ്ടായിരുന്നു പിന്നെ മൂന്ന് തരം പായസം ഒണ്ടാര്ന്ന് പിന്നെ അവ്ടുത്തെ സ്റ്റേജിലെ ഡെക്കറേഷൻസ് അടിപൊളി ആയിരുന്നു ആഹ് എന്നാ പറയുന്നേ ആഹ് ഇപ്പൊഴത്തെ മോഡേൺ ഏഹ് കല്യാണ രീതി എങ്ങനാണ് അ അതേ പോലെ ആയിരുന്നു അവ്ട് ത്തെ കല്യാണ രീതി ഏഹ് ബ്രൈഡിനേക്ക കൊണ്ടുവന്നത് ഡാൻസ് ഒക്കെ കളിച്ചി ട്ടാണ് കൊണ്ടു വന്നത് അങ്ങനെ
ഓക്കെ അന്നേരം അവ്ടുത്തെ ഓരോര്ത്തരെ ഡ്രെസ്സിന്റെ കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെ ആയിരുന്നു ഇപ്പൊഴത്തെ മോഡേൺ ഒള്ള രീതിയിലുള്ള ഫാഷൻസ് ആയിട്ടുള്ള ടൈപ്പ് ആയിരുന്നൊ അതോ ഏഹ് അല്ല ആഹ് നാ തനി നാടാൻ രീതിയിലായിരുന്നോ ആൾക്കാര് വന്നേ ഇപ്പഴ്‌ത്തെ ജനറേഷൻ വെച്ച് നോ ക്കുവാണെങ്കി ആഹ് പലരും പല രീതിയിലല്ലേ ഇപ്പ നമ്മുടെ കേരളത്തിലായാലും എവ്ടെ ആയാലും വസ് വസ്ത്രധാരണ അന്നേരം ഇയാളുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു എല്ലരും വന്ന കോസ്റ്റ്യൂമൊക്കെ
ഞങ്ങടെ അവ്ടുത്തെ കോസ്റ്റ്യൂമെന്ന് വെച്ചാല് ചെറുക്കൻ കൂട്ടരെല്ലാം ഒരു ബ്ലൂ ഏഹ് ബ്ലൂ ഷർട്ടും വെള്ളമുണ്ടും
ആഹ് ആഹ്
വെള്ളമുണ്ടും ആയിരുന്നു പിന്നെ ഗേൾസ് പാതിയേം ഏഹ് സാരി എടുത്തവരൊണ്ട് പിന്നെന്നാ മോഡേൺ ആയിട്ട് ഡ്രസ്സ് ധരിച്ചവരൊണ്ട് അങ്ങനെ കൊറച്ച് പേരൊണ്ടായിരുന്നു
ആണോ ആഹ് അന്നേരം അവ് ടെ വെളീന്ന് ആൾക്കാരെ എടുക്കുവായിരുന്നോ ഈ ഫുഡ് മറ്റേ എന്തുവാ വെളമ്പാനെക്കെ
വെളമ്പനൊക്കെ എ എന്തുന്ന് വെളമ്പനൊക്കെ പൊറത്തുന്നാ ഞങ്ങള് ആളെ വിളിച്ചത്
ആഹ് ആഹ് പിന്നെ അവിടുത്തെ എങ്ങനെ ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ നല്ല രീതിയിലാ
ആൾക്കാരൊക്കെ അടിപൊളിയാണ് അടിപൊളിയാണ് ഭയങ്കര
ആണോ ആഹ് എന്നാലും നിങ്ങളീ കല്യാണ ത്തിന് ആറ്ടേ ആയിരുന്നു ചെറുക്കന്റെ കൂട്ടരാര്ന്നോ പെണ്ണിന്റെ കൂട്ടരാരുന്നോ
ഞങ്ങള് ചെറുക്കന്റെ കൂട്ട്കാരായിരുന്നു
ആഹ് അതങ്ങ് നിങ്ങള് എത്ര മണിയൊക്കെ ആയപ്പം ഇവിടെ എങ്ങനാ പോയത് എത്ര മണി ആയപ്പോ എറങ്ങി?
തലേ ദെവസം ഞങ്ങള് വൈകിട്ടാണ് അവിടെ ചെന്നത് അത് കഴിഞ്ഞിട്ട് മോർണിംഗ് എല്ലാം ക പി ഏഹ് ആഹ് പിറ്റേ ദെവസായി പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യണൊക്ക കഴിഞ്ഞ് ട്ടാണ് ഞങ്ങള് തിരിച്ച് വീട്ടി വന്നത്
ആഹ് ആണോ ആഹ് ഇ ഇങ്ങളെ അകർന്ന സുഹൃത്താ സുഹൃത്തിന്റെയോ ആരുടേങ്കിലും ആയിരുന്നോ കല്യാണം
ആഹ് അതെ അതെ അതെ എന്റെ ചേട്ടന്റെ കല്യാണം ആയിരുന്നു
ആഹ് ആണോ ആഹ് എന്തായാലും അന്നേരം നിങ്ങള് പോയപ്പഴാണെങ്കി എങ്ങനെയാ ബസായിരുന്നോ അതോ
ഞാൻ കാറിലാ പോയത്
ആഹ് ആ ഓ ആഹ് ഓക്കെ ഓക്കെ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്ന കല്യാണൊക്കെ ഹാപ്പി ആയിരുന്നു അതോ? പ്പറ്റേ പിള്ളേരുടൊപ്പം ട്രെൻഡിന്റെ കൂട്ട്- മറ്റേ ഗാനമേള കൂട്ട ചെണ്ടമേള ഒക്കെ ഉണ്ടായിരുന്നു ഉ
അതേപോലെ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അടിപൊളിയ ആയിരുന്നു കല്യാണം ഫുള്ള് സെറ്റ ആായിരുന്നു ഇപ്പ ഇത് മോഡേൺ രീതിൽ മോഡേൺ രീതിയിൽ എങ്ങനാണോല്യാണംത്തി നടത്തി- അതേപോലെയാണ് ങ്ങള് കല്യാണം നടത്തിയിട്ടുള്ളത്. അല്ല ചെണ്ടമാളൊന്നുംല്ലായിരുന്നു എന്നാലും സെറ്റ് ആയിരുന്നു
ആ നോർമൽ ആരുന്നോ അതോ ഭയങ്കര ആഡംബരത്തിലൊക്കെ ആയിരുന്നോ?
ഒരു മീഡിയം സൈസ് ആണ് മോഡേൺ ആണോന്ന് ചോദിച്ചാ ആണ് പക്ഷെ അത്രയ്ക്ക് മോഡേണ അല്ല ആ ഒരു രീതിയിലാണ് ഞങ്ങള്ൾ സെറ്റ് ചെയ്തത് അവിടെന്നെ
ആണോ ആ എന്നിട്ട് നിങ്ങള് പിന്നെ അവിടുന്ന് എവിടെ പോയി
അവിടുന്ന് പിന്നെ- എൻഗേജ്മെന്റിനൊക്കെ ചേട്ടന്റെ വീട്ടിൽ ഈ ചേച്ചിയെ കൊണ്ടുവന്ന പിന്നെ- അയിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റ് നല്ല താമസണ് ഞങ്ങള് തിരിച് ഞങ്ങളെ വീട്ടിലോട്ട് വന്നത് പിറ്റേ ദിവസം ഒക്കെ ആയപ്പോഴാണ് ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് വന്നത്
ഏ എന്നിട്ട് നിങ്ങ അവിടെ ചേട്ട അവരുടെ വീട്ടിൽ തന്നെ താമസിച്ചോ?
ഞങ്ങള അവിടെ താമ താമസിച്ചൊന്നുല്ല ഇപ്പം കുടുംബക്കാരൊക്കെ കൂടുമ്പോ അറിയാലോ കാര്യം പറച്ചിലും ചിരിയും കളിയും അതൊക്കെയാണല്ലോ അപ്പൊ ഞങ്ങള അങ്ങനെ ഒരു വൈബി ഞങ്ങളെല്ലാരും ങ്ങനെ പോയി
ആ ഓക്കേ പിന്നെ വൈറ്റ് റിസപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നോ
ഓ ഉണ്ടായിരുന്നു റിസപ്ഷൻ ഉണ്ടായിരുന്നു റിസപ്ഷൻ അടിപൊളിയ ആയിരുന്നു
ആഹ്
റിസപ്ഷന് വൈകിട്ട് വെച്ചാ ഫുഡ് അടിപൊളിയായിരുന്നു
അവരെങ്ങനെ ഉണ്ടായിരുന്ന മറ്റേ പെണ്ണിന്റെ കൂട്ടരൊക്കെ?
പെണ്ണിന്റെ കൂട്ടാരൊക്കെ കൊഴപ്പില്ല കൊഴപ്പല്ലന്ന് പറയ ക്ക എത്രക്ക
ആഹ് ഓക്കെ ഓക്കെ അവർ അമ്മയൊക്കെ മിണ്ടിയൊക്കെ ചെയ്തോ എല്ലാരോടും എല്ലാരോടും ഇടപെട ഇടപെടുന്ന- ആൾക്കാരാണോ?
ആഹ്
ആഹ് ആഹ് പിന്നെ പിന്നെ ആഹ് എങ്ങനെണ്ടായിരുന്നു പിന്ന അവിടുന്ന് എപ്പ തിരിച്ച് വീട്ട്‌ല് പൊറപ്പെട്ട്
പിന്നെ ഞങ്ങളൊരു കല്യാണം കഴിഞ്ഞ് പിറ്റേ ദെസം ഒരു രണ്ട് മൂന്ന് വെളുപ്പിന് മൂന്ന് മണി ആ ടൈം ഒക്കെ ആയപ്പഴാണ് ഞങ്ങൾ തിരിച്ച് ഞങ്ങടെ വീട്ട്ലോട്ട് വന്നത് അതുവരെ അവിടെ കസിൻസും ഫ്രണ്ട്സും എല്ലാരുവായ്ട്ട് ചില്ലടിച്ചിക്കാരുന്നു
ആണോ ആഹ് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നോ അതോ അതോ അവിടുന്ന് തന്നെ കയ്ച്ചിട്ട് വന്നായിര്ന്നോ തോ നിങ്ങള് വീട്ട് വീട്ടീ പോയന്നോ വീട്ടി പോയാന്നോ ഫുഡ് കഴിച്ചേ
അല്ലല്ല വീട്ടിപ്പോ നല്ല ഫുഡയ്ച്ചാഅവിടന്ന് ഫുഡ് ഉണ്ടായിരുന്നു അവിട
അവിട്ത്തെ
അവിടുന്ന് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണോ തിരിച്ചു വന്നേ?
ഓക്കെ ഓക്കെ ആഹ് പിന്നെ ഇപ്പ താങ്കൾ അവിടെയാ എവിടെ പഠിക്ക്യുവാണോ?
അതെ അതെ ഞാൻ പഠിക്ക്യുവാണ്
ആഹ് ഈ കല്യാണത്തിന് വന്നെയാണോ? നാട്ട്ല്
ആഹ് അതെ അതെ കല്യാണത്തിന് വന്നെയാണ് അടിച്ചുപൊളിക്കാനായിട്ട്
അവിടെന്താ പഠിക്ക്യുവാ എന്ത പഠിക്യാ അവിടെ
ഞാൻ അഹ് പ്ലസ് ടു കഴിഞ്ഞ് ഒരു ജോബിന്റിതായിട്ട് ഇന്റർവ്യൂ ആയിട്ട് അറ്റന്റെയ്യാൻ വന്നെയ
ആണോ ഓക്കെ എങ്ങനെയുണ്ട് വിടെ പിള്ളേരായിട്ടൊക്കെ അറിയാവുന്നവരുണ്ടോ അതോ ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനൊണ്ട്?
ഫുഡൊന്നും കൊഴപ്പഇല്ല. ഞങ്ങളൊരു ഫ്രണ്ടിവിടെ ഞങ്ങക്കൊ ഒ ഒരേ ഒരേ സമയത്താ കിട്ടിയത് ഇന്റർവ്യൂന് അപ്പൊ ഞങ്ങൾ രണ്ട്രരൊരു പോന്നു ഹോസ്റ്റൽ പോൽത്തൊരു നോക്കിട്ടുണ്ട് അപ്പ അവിടെ ഞങ്ങൾ നിക്കുന്നത് ഒരു വീടാണത് അവിടെ ഞങ്ങളിപ്പം താമസിക്കുന്നെ
ഉം ആണല്ലേ?
അതെ
ആഹ് എന്നിട്ട് നിങ്ങള് എന്നാ നാട്ടിലോട്ട് എന്താ എക്സാമാണോ?
എക്സാം ഇനി, എക്സാം എഴുതി കിട്ടിയതാണ് ഞങ്ങക്കിത് ഇനി ഞങ്ങക്കൊരു ജസ്റ്റ് ജസ്റ്റൊരു ഇന്റർവ്യൂ ഉണ്ട് അതും കൂടെ അറ്റൻഡെയ്തിട്ട് വീണ്ടും ഒര് ജസ് റ്റൊരു എക്സാം പോലെ വെക്കും. ആ എക്സാമിനൂടെ കിട്ടിയാ ഞങ്ങള് പാസ് ഞങ്ങക്ക് ജോലികിട്ടും
ആണോ അന്നാ എന്നത്തേക്കായിരുന്നു ആ എക്സാമ്. ഡേറ്റ് പർഞ്ഞാരുന്നോ?
ഡേറ്റ് ഒന്നും പറഞ്ഞില്ല ഇന്റർവ്യൂ കഴിഞ്ഞാലെ ഇന്റർവ്യൂന്ന് സെലക്ട് ആയാലേ ആഹ് എക്സാം നമുക്ക് എഴുതാം പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ ഇതായിട്ട് നിക്കുവാണ്
ആണല്ലേ?
അതെ അതെ
വേറെ കൊറെ നാള് അവിടെ സ്റ്റേ ചെയ്യണവായിരിക്ക്യൂ ലേ
ആഹ് അതെ അതെ ഇന്റർവ്യൂ അറ്റൻഡെയ്തിട്ട് ജസ്റ്റ് ഒരു വൺ ഒരൊന്നര വീക്ക് ഒക്കെ നിക്കണം ഞങ്ങളിവിടെ എന്നാലേ ഇന്റർവ്യൂന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ
ആഹ് ഫുഡൊക്കെ കഴിച്ചായ്രുന്നോ അവിട്ന്ന്?
ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങളെല്ലാരും ജസ് സ്റ്റ് ഫുഡ് ഇവിടിന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും
ആഹ് എന്നേരം ആഹ് നിങ്ങളൊക്കെ അവിടുന്ന് പുറത്തൊക്കെ പോവാൻ പറ്റോ അതോ ഇങ്ങനെ ഓരോത്തര്റെ പെർമിഷനൊക്കെ വേണോ പോവാൻ
ആ പെർമിഷനെന്നും വേണ്ട ഇത് ഞങ്ങളെ ഹേസ്. സ്റ്റെലൽ. ഹോസ്റ്റലാണെങ്കിലും ജെസ്റ്റ്കൺ കണ്ടെരു ഹോസ്റ്റലാ ജെസ്റ്റരു വീട് പോലാ.
പി ജി ആണോ. അ ആ ഓക്കേ ന്നിട്ട് അവിടെ എത്രയാ റൈറ്റെക്കെ.
അവിടെ റൈറ്റ് വൺ മന്ത് ആഹ്‌ രണ്ടായിരം രൂപ.
ക്കോക്കെ പിന്നെ.. എന്നത്തേക്കാ നാട്ടീ പോന്നെ അട്ത്ത മാസോ.
ഞങ്ങളിനി ഇന്റർവ്യൂക്കെ കഴിഞ്ഞ് എക്സാമെക്കെ പാസായിട്ടേ. പോവത്തൊള്ളൂ.
അന്നേരം റിസൾട്ടെന്നാഴ്‌തി കൂരുവരുന്നോ.
റിസൾട്ട്, എന്നാന്ന് അവൾ പബ്ലിഷ് ചെയ്തിട്ടില്ല.
ആ ആ അന്നേര കല്യാണത്തിന് വേണ്ടി നാട്ടീ വന്നായിരുന്നില്ലേ. ആഹ് ഓക്കെ ഓക്കെ ന്നേരം കല്യാണത്തിന് വേണ്ടി നാട്ടീവന്നല്ലേ താൻ.
ആ അതെയതെ കല്യാണത്തിന് വേണ്ടി നാട്ടീ വന്നെ ഞാൻ ഇന്ന് തിരിച്ചു പോവാൻ നിക്കുവാ.
ആണോ അ പിന്നെ ഉം എക്സാമെക്കെ എഴു നല്ലപോലെ എഴുത് ഇപ്പഴത്തെ ഇതൊക്കെ സിലബസൊക്കെ വെച്ച് ട്ടെല്ലാം ക്സാമ്പോ ഭയങ്കര പാടൊക്കെയാണ് നമ്മള് വിചാരിക്കുന്ന കെസ്റ്റൻസെന്നല്ലല്ലോ വരുന്നത്
അല്ല അല്ല ല്ല
ആ അതൻ്റെ മെയിൻ കൊസ്റ്റ്യൻസെക്കെ നേരത്തെ നെറ്റിനകത്തൊക്കെ നോക്കിയാൽ മെയിൻ കൊസ്റ്റ്യൻസെക്കെ കിട്ടും ട്ടോ അതൊക്കെ നോക്കി ഷോർട്ട് നോട്ട് ആക്കിട്ടൊക്കെ പഠിക്ക് എന്തായാലും രക്ഷപെടണം അതാണല്ലോ പ്പ വീട്ടാരൊക്കെ ഇത്രയും പൈസയൊക്കെ മ്മടച്ച് പഠിക്കുന്നതെല്ലേ
ആ തെ തെ
ന്നാലും നമ്മളിങ്ങനെക്കെ, നടക്കുന്നത് ശെരിയല്ലല്ലോ
ശെരിയല്ല ഇപ്പം പഠിച്ചെ നമ്മള് പറ്റെത്തൂ
ആഹ് പഠിക്കെണം
അതെ അതെ പഠിക്കെണം
രാവിലെ അവിടെ ഫുഡെക്കെണ്ടോ അതോ നിങ്ങള് സ്വന്തം പി ജി ആയേണ്ടിനി സ്വന്തയിട്ട് നിങ്ങള് വെക്കണേ അതോ അവിടെ ഫുഡാ ക്കോമഡേഷെനെക്കെണ്ടോ എങ്ങനെ മലയാളി ഫുഡൊക്കെണോ
അവിടെ മലയാളി ഫുഡാ ജെസ്റ്റ് മലയാളിഫുഡ് ഫുള്ളുംപറയാൻ പറ്റത്തില്ല ആ നമുക്ക് ഡിഫ്റെന്റായിട്ടുള്ള ഫുഡായിരിക്കും ഓരോ ദിവസവും വരുന്നത്
ആഹ് ഓക്കെ ക്കെ
ഓക്കെ
പിന്നെ ഹെ വീട്ടിലെല്ലാർക്കും സുഖക്കെണോ
ആഹ് വീട്ടിലെല്ലാർക്കും സുഖാ എല്ലാരും സന്തോഷായിട്ടിരിക്കുന്നു ഞാൻ നാളെ തിരിച്ച് കേറും ആ അയിനുള്ള തൊക്കെ പേക്കെയ്യാനൊക്കെരിക്കാ
ഇപ്പവിടെ വീട്ടിലാണോ
ഇപ്പൊ ഞാവീട്ടിലാ
ആ എന്ത്യ അവിടെല്ലാരെക്കെ
അവിടെല്ലാരും ഫോണിലാല്ലാരും ഫോണ് ണ്ടായേണ്ടെല്ലാരും ഫോണിലാ അതെ അതെ
ഉം പിന്നെ രാത്രിത്തെ ഫുഡൊക്കെ കഴിഞ്ഞായിരിക്കല്ലോ
ആ എസ് ആ രാത്രിത്തെഫുഡൊക്കെ കഴിഞ്ഞു
ആഹ് കൂട്ടാരൊക്കെ വിളിച്ചോ
ആ ഫ്രണ്ട്സെക്കെ വിളിച്ചു എല്ലാരും നാളെകേറും അപ്പൊ ഞാനും നാളെകേറും
ആഹ് ന്നേ കേടാ
ന്നേക്കെ ബൈ